പിന്നെന്തെക്കെണ്ട് വിശേഷം സുഖല്ലേ
ഖാണ്
അഹ് ഫുഡ്‌ കഴിച്ചോ? ഓ ഇവിടേം സുഖാണ് താ ഇന്നു മഴണ്ടായിഞ്ഞോ?
ആ മഴെക്കെ ണ്ട്
അഹ് ഞങ്‌ കിന്നന്ന് രാവിലൊന്ന് പെയ്ത് പിന്നെ മഴയൊന്നുല്ല പിന്നെ ഫുള്ള് വെയിലയിനി ആഹ്
ഓ ശെരി നിങ്ങടെ വീടെവിടേണ്?
ഞങ്ങള് മലപ്പുറം
മലപ്പുറ തുസ്ഥലം മലപ്പുറം ജില്ല അഹ് ഞമ്മള് നമക്കിന്ന് രാഷ്ട്രിയെന്ന ടോപികിനെക്കുറിച്ചിട്ടല്ലേ സംസാരിക്കണ്ടത് പൊളിറ്റിക്‌സങ്ങനെയാണ് എന്താണിന്ന് പൊളിറ്റിക്‌സില് നടക്കണ കാര്യങ്ങള് എന്താണ് പൊളിറ്റിക്സ് എന്താണ് ജനാധിപത്യം അതൊക്കെ കുറിച്ച് മ്മക്ക്‌ സംസാരിക്കാനല്ലേ മ്മള് ഇവിടേ വന്നത്
അഹ് പിന്നെ എന്താണ് അഹ് അഹ് എന്താ പറയാ നിങ്ങളവ്ടൊക്കെ ഏതാ ജയിച്ച യു ഡി എഫ്നല്ലെ
അഹ് ഞങ്ങളവിടെ ഇവിടെ ഇഹ് പട്ടാമ്പി വാർഡിൽ ജയിച്ചത് എൽ ഡി എഫ് മണുപ്പാ എത്ര വോട്ടിലാ ജയിച്ച എൽ ഡി എഫ് വേമല മുസ്സിനാണ് ജയിച്ചത്
ആണല്ലേ ഇവിടേ യു ഡി എഫ് ആണ് മൊത്തം യു ഡി എഫാ ജയിച്ചെ ഹെ കൊറേ അതില്ലെ വെ ചിട്ട് എന്താണ് കൊറേ കാ ഓഫറുകൾ അങ്ങനെല്ലാം കൊറേ അനുകൂല്യങ്ങളൊക്കെ ഓര് തരുന്നുണ്ട് ഇനിയെന്ന ന്താവുന്ന് ആർക്കറിയാം അഹ് അഹ്
രാഷ്ട്രിയം രാഷ്ട്രിയെന്താണെന്ന് പറഞ്ഞാൽ ഞമ്മൾടെ രാജ്യത്തിന് സമാധാന ത്തിന് നമ്മടെ ബാധ്യതകളൊക്കെ എങ്ങനെയാണ് പരിഹരിക് ക്കേണ്ടത് അതാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ചുമതല
അതാണ് അത് പാലിക്കപ്പെടണം
എന്താ ജനാധിപത്യം എന്ന് പറയണ നമ്മള് ജനങ്ങൾ ജനങ്ങൾക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കു ക്കുന്ന വ്യവസ്ഥിതിയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ല്ലെ
ആ അതന്നെ അത് പാലിക്കപ്പെടണം അത് ആ നമ്മള് കൊറേ സ്കൂളിലൊക്കെ അങ്ങനെ പഠിച്ച്ണ് പക്ഷെ രാഷ്ട്രീയക്കാരൊക്കെ അതേപോലെ തുടർന്നാല് അവര് പഠിച്ചത് അനുസരിച്ചൊക്കെ ആ അതന്നെ അങ്ങനെ നടക്കുള്ളൂ അപ്പ നമ്മള്
ജനങ്ങള് അവര് ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങളും പരാതികളൊക്കെ പരിഹരിക്കാൻ വേണ്ടയിട്ട് ഒരു മാർഗമായിട്ട് നമ്മൾ നേതാക്കളെ നമ്മൾ വിജയിപ്പിക്കും നമ്മക്ക് വേണ്ടി നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ വേണ്ടിട്ടാണ് നമ്മുടെ നേതാക്കളെ നമ്മൾ വിജയിപ്പിക്കണത് നമ്മളെ രാജ്യത്തെ നമ്മളെ സമൂഹത്തിനോട്‌ ഒരു കടമ അവർ ഉണ്ട് നമ്മള് വിജയിപ്പിച്ച് അവരെ നമ്മള് ഒരു ഭരണത്തില് ഏൽപ്പിക്കുന്ന നമ്മളോടുള്ള കടമ അവർ നിർവഹിക്കാൻ വേണ്ടിട ട്ടാണ് നമ്മളുടെ പ്രശ്നങ്ങളും പരിഹാരം എങ്ങനെ എങ്ങനെയാണ് ആ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് അവ ഇന്ന് നമുക്ക് കാണിച്ചു തരാണ് വേണ്ടത്
ഞമ്മള് ജനങ്ങളെ പരാതികൾ കേൾക്കാ അവർക്ക് ചില ചിലത്തൊക്കെ ചെലെ രാഷ്ട്രീയക്കാരൊക്കെന്ന് പറഞ്ഞാല് അവര് പൈസ മിക്കുന്നു മുക്കുന്നവർ നമ്മളെ രാജ്യം ഇതിന് വേണ്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല ജനങ്ങൾക്ക് വേണ്ടിട്ടൊന്നും ചെയുന്നില്ല ചെലെ
ആകെ പാടെ പത്ത് കോടി ആയാല് ആക്കിയാല് അതില് രണ്ട് കോടി മൂന്ന് കോടി അവര് അവരുടെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് കുറേ രാഷ്ട്രീയക്കാര് ഓരോ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നത് ഇവിടെ റോഡ് സുരക്ഷയ്ക്ക ആയിക്കോട്ടെ അതെല്ലാം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഓരോ ഫണ്ടുകൾ പാസ് ആവണണ്ട് പക്ഷെ പകുതി ചില ആളുകൾ അഴിമതി അഴിമതിയായിട്ട് നടത്തുന്നുണ്ട് അഴിമതി നടതീട്ട് ബാക്കി ട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ചെലവഴിക്കുന്നുള്ളൂ അതേപോലെ തന്നെ നമ്മൾ തെരഞ്ഞ ജനങ്ങളിൽ മ്മളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു മാർ ഗം കൂടിയാണ് നമ്മള് നേതാവ് ല്ല തെരഞ്ഞെടുക്കണത് ഇതൊക്കെ ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്ന കാര്യങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കൊറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തേ അവര് നമ്മടെ പ്രശ്നങ്ങള് കേൾക്കണം അപ്പോ നമ്മൾ വിദ്യാഭ്യാസൊം ആരോഗ്യൊം റോഡ് അഹ്പോലെ തൊഴിലില്ലാത്തവർക്ക് തൊടങ്ങി ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ച്ട്ട്ണ്ട് പക്ഷെ നമ്മടെ രാഷ്ട്രീയക്കാര് അറ്ഞ്ഞാൽ ഇതൊന്നും പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും തർക്കങ്ങൾക്കും ആ ഒക്കെ ഓരോ കാരണായിട്ട് മാറാണ് ചെയ്യ്ണത് ഹ്
ആഹ് പിന്നെ അതേപോലെ ആയ്ന്ന് ചെലേ രാഷ്ട്രീയക്കാര് പോ ആഹ് ഭരണത്ത്ന്ന് എറങ്ങിയാ അവര് നന്നായി അവരു ടെ ഫാമിലി നന്നായി അവര് സമ്പഹ് സാമ്പത്തികപരമായിട്ട് ഒരു മുന്നോട്ട്
അവരയിട്ട് മുന്നോട്ട് പോയി ഒരു പുതിയ കാറു ഇതൊക്കെ എട്ക്ക് ണ് ണ്ട് അതുപോലെ ചെല്പ്പോ അവർക്കിടയില് തന്നെ രാഷ്ട്രീയക്കാർക്കിടയില് തന്നെ പലപ്പൊളും അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് ഉണ്ടാക്കുണ് ണ്ട് പരസ്പരം തർക്കങ്ങളും അഭിപ്രായ വ്യ സ്യങ്ങളൊക്കെ അവരെടെല്ന്നെ
ഓ ഇഷ്ടം പോലുണ്ടായിട്ട എത്ര കൊലപാതങ്ങളങ്ങനെ നടന്നിട്ടുണ്ട് മനുഷ്യനെ രാഷ്ട്രീയം നല്ലതാണ് നല്ല രീതിയിൽ പോവാന്നെ രാഷ്ട്രീയ
നല്ല രീതിയിലാണ് അഭിപ്രായങ്ങളൊക്കെ അവര് വ്യത്യാസങ്ങള്ണ്ടായാലും അവര് സ്വയം ബഹുമാനത്തോട് കൂടിട്ടാണ് പ്രശ്നങ്ങളൊരൊത്തു തീർപ്പിലെതാണ് അവര് ചെയ്യേണ്ടത് നമ്മുടെ യുവാക്കൾക്ക് അതുപോൽ തന്നെ എന്താ രാഷ്ട്രയത്തി നല്ല പങ്കുണ്ടല്ലോ യുവാക്കളെ നമ്മുടെ സമൂഹത്തിനെ കുറിച്ച്ട അറിയപോലെ നമ്മൾ സമൂഹത്തിൽ എറങ്ങി പ്രവർത്തിക്കാനും അതിനൊക്കെ അവർക്ക് നല്ല കഴിവ്ണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവടെ പൗരത്വ പൗരത്വ ബോധവരെ മനസ്സിലാക്കാൻ വേണ്ടിട്ടൊക്കെ മക്ക് നല്ല യുവാക്കളെ കൊണ്ട് നമുക്ക് ഉപകാരണ്ട്
ഓ പിന്നെന്താ യുവാ യുവാക്കളെ
ഉം യുവാക്കളെ നമ്മുടെ നാട്ടില് പ്രശ്നങ്ങൾ അറിഞ്ഞ് അവര് മുന്നിക്കെന്ന നമ്മുടെ കുറേ പ്രശ്നങ്ങളൊര്
ആ പരിഹരിച്ചു തരും നല്ലവരാവണം പക്ഷെ എന്താണ് ജനങ്ങൾ വഞ്ചിക്കുന്നവരാവത് വഞ്ചിക്കുന്നവരാകുമ്പളാണല്ലോ ട്ത്തും പ്രശ് പ്രശ്നങ്ങള്ണ്ടാക പിന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ചേരിതിരിഞ്ഞടി
ആ അതെ ബൽതൊന്നും നമക്ക് സോഷ്യൽ മീഡിയർഞ സംഭവങ്ങള് സോഷ്യൽ മീഡിയർഞ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ വാർത്തകളൊക്കെ വരുന്ന സോഷ്യൽ മീഡിയിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് വാർത്തകളൊക്കെ നമുക്ക് പരക്കനുണ്ട്.
പിന്നെ ന്താ ഈ രാ രാഷ്ട്രീയം എന്താണ്?
ത്തകൾ ശരിയക്കാറായിക്കൂടാ ചിലത് ഇല്ലാ വചനങ്ങളും കുറെ വാർത്തകളിലൂടെ നമുക്ക് അറിയാനും പറ്റുന്നുണ്ട് രാഷ്ട്രീയത്തില് ആ കൊറേ കാര്യങ്ങൾ അപ്പോഴക്ക് അപ്പോഴുള്ള കാര്യങ്ങൾ എവിടെ എന്ത്‌ നട പെട്ടെന്നന്നെ നമു ക്ക് എല്ലാ മേഖലയിലും അറിയുന്നുണ്ട് വാർത്ത ന്യൂസിന്റെ കാര്യത്തില്. ഇതൊക്കെ നമ്മുടെ തന്നെ ആ ഫോണിൽ കൂടെ ആയിക്കോട്ടെ ടിവിയിൽ കൂടെ ആയിക്കോട്ടെ ന്യൂസിന്റെ പത്രങ്ങളിലിൽ കൂടെയെക്കാളും വേഗത്തി അപ്പത്തിന് അപ്പ തന്നെ ഇന്നത്തെ നമ്മുടെ മൊബൈലിലൂടെ നമ്മൾ വർത്തകളറിയൻ കഴിയുന്നുണ്ട് നമുക്ക്.
ആ ഇഷ്ടം പോലെ കഴിയുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ രാഷ്ട്രീയം വേണം ഒരു ര ചേരിയായി തിരിഞ്ഞ് ആ ഒരു കൂട്ടർടെ കുറ്റങ്ങൾ മറ്റു നമ്മള്
ഉം അതന്നെയാ വോട്ടിന്റെ ടൈമിലന്നെ ഒരു കൂട്ടക്കാര് മറ്റു കൂട്ടക്കാരെ എതിർത്ത് പാടുക മറ്റേ കൂട്ടക്കാര് ഇവരെ എതിർത്തു പാടാ അതലന്നെ അടിപിടിയും കലഹങ്ങളും
കലഹങ്ങളും അങ്ങേരം പിന്നെ അവർക്ക് ഇവരൊരു ആനുകൂല്യങ്ങളും ഓഫറുകളും തരുമ്പോ മറ്റ രടുത്ത് അതിലെ തെറ്റുകൾ കണ്ടുപിടിച്ചിട്ട് അതിനടിപടി അങ്ങനെ
ശ ശരിക്കും നമ്മള രാ രാഷ്ട്രീയം നമ്മുടെ ജനക്ഷേമം മുൻർത്തി ജനങ്ങൾക്ക് വേണ്ടിട്ട് സത്യസന്ധ ഉത്തരവാദ മുള്ള കാര്യങ്ങളൊക്കൊയിട്ടാണ് നമ്മൾ രാഷ്ട്രീയക്കാരെ നമ്മളോട് പെരുമാറാവേണ്ടത് നമ്മുടെ രാഷ്ട്രീയ നമ്മുടെ നേതാക്ക മാത്രം ക്കെയണെന്നാണ് അവരുടെ വിചാരം പക്ഷേ അവര് ചെയ്യേണ്ടത് നമ്മൾ സാധാരണക്കാരായ കൂന്മാരുടെ പങ്കാളിത്തത്തില് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കേണ്ടത് അല്ലാണ്ട് അവരുടെ സ്വന്തം കാര്യം സിന്ന്താബദ് അത്ണ പോലെത്തില് പക്ഷക്കാാര് പറ്റണതല്ല
അത് തന്നെ ജനങ്ങള്ൾ തെരഞ്ഞെടു ന്നത് ജനങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പ നേതാക്കന്മാർ തിരഞ്ഞെടുക്കുന്നത് പക്ഷെ അവരെന്താണ് അധികാരം കയ്യിൽ കിട്ടിയാൽ അവര് മറക്കുവാണ് അത് മറന്നു പോവുവയാണ് ജനങ്ങള ആവശ്യങ്ങൾ മറന്നു പോവാണ് ഇപ്പ തന്നെ റോഡ് ഒരു റോഡ് എന്തെങ്കിലും ഇത് പാസായല്ലേ അതിലെ അഴമതിയാ ആ റോഡ് പിന്നെ ഒരു മഴ അങ്ങ് പെയ്ത് ആ റോഡ്
ആ് മഴ ഇപ്പനെ ഞങ്ങളുടെ അഞങ്ങളെ അവിടെ തന്നെ റോഡ്പ്പണ്ട് നേരാക്കിയിട്ടള്ളു ഇപ്പൊ ആ ഒരു റോഡ് പൊളിഞ്ഞു
ആഹ അതാ പറയുന്നേ കാരണം അതിന അത്രയും മോശയിട്ടുള്ള അത്രയുംന്തന്ന ഫണ്ട് പാ ആയിട്ടുണ്ടാവും പക്ഷെ എന്താണ് അവർ അത്രയും അത്ന്ന് മുക്കിയിട്ട് പിന്നെ ബാക്കി എന്തെ ഉച്ഛമായിട്ടുള്ള എന്തെങ്കിലും ആാണ് അതില്ക്കള്ളോ
ടെ കാര്യങ്ങൾ നടത്തരുന്നത് അവർ ചെയ്യുന്നത് നമ്മള എല്ലാം സം ആ്വന്തം ഇത്രദിത്തൊക്കെ അവര് മനസ്സിലാക്കിട്ട വേണം അവര് ഇതില് പെരുമാറൻ വേണ്ടിീട്ട്
ആ പക്ഷെ തൊ നമ്മൾ തന്നെ ആന്ന് നമ്മള് നികുതിയും കാര്യങ്ങളൊക്കെ അടുക്കുമ്പോ ജനങ്ങള്ൾ ജനങ്ങ
ആഹ ജന ജനങ്ങളിൽ നിന്ന് തന്നെയാണ് ബാങ്കിൽക്ക ആയിക്കോട്ടെ നമ്മുടെ ഗവൺമെന്റ്ക്കായിക്കോട്ടെ ടാക്സിലൂടെ ഇവരുടെ നികുതി നമ്മള് കൊടുത്തിട്ട് ആ പണം തന്നെയാണ് നമ്മള അവര് സഹായിക്കും ഗവൺമെന്റ് ആയിക്കോട്ടെ നമ്മള തരുന്നത് നമ്മള് കൊടുക്കണ നികുതി കൊണ്ടാണ് നമ്മൾക്ക് അവര് തരുന്നത് അങ്ങ രാ്ട്ര അതുപോലെ വോട്ട വോട്ടിന്റെ ടൈമില് മാത്രം അവർക്ക് വല്ിയ പ്രത്യേകത വോട്ടിനെ ചോദിക്കാൻ മാത്രംമ്മള് വന്ന നല്ല നേഹം പോവും അത് കഴിഞ്ഞാ പിന്നെ അവരെ എന്താണെന്ന് തന്നെ കാണാനും
കാണാനാവില്ല എന്തെങ്കലും ഒരു പരാതിയയിട്ട് വന്നാൽ നമ്മള് കണ്ട
ആഹ് ഒരു പിന്നെ വാ പിന്നെ വാങ്ങനെ പോ ഓോരോ കാര്യങ്ങൾ പത്ത് തവണ നമ്മൾ ഓരോ സ്ഥല റങ്ങണം അവരോടൊന്ന പോയി പറഞ്ഞ നമുക്ക് കാര്യങ്ങൾ നടത്തില്ല ആ മടുപ്പിന് ഓരോ കാര്യങ്ങൾക്കും വേണ്ടീട്ടും
ട്ട് കൊടുത്ത് ജയിപ്പിച്ചവര് തന്നെയാണോ ഇത്എന്നൊക്കെ തോന്നിപ്പോകും ഞമ്മക്ക്
ആഹ് ഇവർക്കല്ലേ നമ്മള് ചെയ്തത് എന്ന് അതുവരെ എന്താ താഴ്ന്നന്ന് പോന്ന് അപേക്ഷിക്കണ കണ്ട പാന്തും അത് കഴിഞ്ഞ പിന്നെഅവരെ തിരിട്ട് തെരഞ്ഞാനമുക്ക് കാണാനും കിട്ടു പിന്നെ നമ്മളുടെ ഓരോ കാര്യങ്ങള്പറയുമ്പോ അവർ വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് നമ്മള് അവർക്ക്ക് ഒരുബാരായ പോലെയാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റും
ആഹ അതന്നാ അങ്ങനെയാണ് നടന്നോണ്ട് നിക്കുന്നത് ഇപ്പോഴും അപ്പൊ ഞമ്മക്ക് ജെപ്പ് കണ്ടില്ല എൽ ഡി എഫി തന്നെ എൽ ഡി എഫിന്റെ പലതും ജനങ്ങൾക്ക് ഇപ്പൊ യു ഡി എഫ് അങ് ജയിക്കാൻ കാരണം എൽ ഡി എഫിന്റെ എന്താണ് ഭരണത്തിന്റെഎന്തൊക്കോ അതാണ് പറയുന്നത് എത്രോ നല്ല ഭരണാധികാരികളുണ്ട് ണ്ട് പക്ഷെ എന്താണ്
ഭരണം നല്ലരാ ആ പണ്ടത്തെ നമ്മൾ ഭരണം നമുക്ക് വേണ്ട നിലവിലിത് വന്ന മം നിലവില് വരണം നമുക്ക് എല്ലാ ആളുകൾക്കും വേണ്ടിട്ട് നല്ലതായിട്ടുള്ള അതുപോലെ ചോന്ന കാർഡ് കാർക്ക് മാത്രം നല്ല ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോ പദ്ദതി ക്കതൊന്നും കൊടുക്കണില്ല കുറെ കാര്യങ്ങൾക്ക് അതിനും മാറ്റങ്ങ ൾവരുത്താനുണ്ട് കാരണം കൊറെ ഉയർ ഉയർന്ന സാമ്പത്തികം ഇല്ലാത്തവ ഒരു പാവപ്പെട്ടവർക്കും ഈ നിലക്കാർഡിന്റെ ആയതുകൊണ്ട് ഒന്നും കിട്ടണ ആനുകൂല്യങ്ങൾ കിട്ടാണ്ടാവുന്നുണ്ട് അതൊക്കെ കൊറെ മാറ്റങ്ങ സമൂഹത്തിൽ എൽ. ഡി. എഫ് ആയിക്കോട്ടേ യു. ഡി. എഫ് ആയിക്കോട്ടെ ആരും യാലും ഭരണത്തിൽ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടിട്ട് നന്മ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെ ആക്കണം കൊറെ പാവപ്പെട്ടവരാ ആണെങ്കിൽ അവരുടെ കാർഡ് നീല കളർ ആയതുകൊണ്ട് അവർക്ക് അതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥയിലാണ് വരുന്നത്. സാമ്പത്തികമായിട്ടും ഇല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നതും ഇല്ല
അതുംല്ല രാഷ് രാഷ്ട്രീയ പാർട്ടികള് നമ്മളെന്താണ് നല്ല രീതിയിലായ ടീം നല്ല രീതിയി രീതിയിൽ ഭരിച്ചാല് ആ ടീമിനെ നമ്മൾ ജയിപ്പിച്ചു ഇടും നമ്മൾ ആ ഭരണത്തില് അത് കാണണം അവരെ ഓഫ ഓഫറിലത് കാണാൻ പാടില്ല. അവ രിങ്ങനെ ഭരണത്തിൻ്റെ മുമ്പേ അങ്ങന ചെയ്യും ഉങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യെന്ന് പറയും
ഉ അപ്പൊ ഭരണം കഴിഞ്ഞഞ് അവരുടെ കയ്യിൽ കിട്ട കഴിഞ്ഞഞ് അവരുടെ കാര്യം കഴിഞ്ഞു അതുപരെയുള്ള വെറും വാക്കുകളായിട്ട് മാറാണ് ചെയ്തത് ഇപ്പത്തെ നമ്മള് റോഡുകൾ ഇതൊക്കെ കടക്ക കണ്ടാൽതി റോഡൊക്കെ ആകെ ഇടിഞ് പൊളഞ് അതുപോലെ ചപ്പ് ചവറുകളായിട്ട് മാലിന്യങ്ങൾ കൂടി ഇവിടെ പുഴേലൊക്കെ നല്ല അടിഞ്ഞു കൂടിട്ടാണ് ഇപ്പ കിടക്ക ണത് ഇത്ര ദീവസക്കെ നമ്മുക്ക് കൊറേ മാറ്റ അവരന്നെ നമ്മുടെ നാടിനെന്നെ ഇറങ്ങിയിട്ട് പരിശോധിച്ചാ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കണത് അതൊക്കെ അവര് ഒഴിവാക്കിട്ട് തന്നാണ് നമ്മള നാടൊക്കെ അവരെന്നെ സംരക്ഷിക്കേണ്ടതിന്റെ ചുമതലയാണ് ഞമ്മളും അതില് ഉത്തരവാദിത്ത പങ്കാളികളും അവരുടെ കൂടെ കൂടണം
അത് വേണം എന്നാലാണ് എന്നാല് എല്ലാം റെഡി ആവുള്ളൂ ജനങ്ങൾ നമ്മക്ക് രാഷ്ട്രീയക്കാര് നമ്മക്കായിട്ട് ജനങ്ങൾക്ക് വേണ്ടിട്ട് അതില് നല്ല രാഷ്ട്രീയക്കാർ ഉണ്ട് കേട്ടോ എത്രയോ വ്യക്തികളുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നന്മ പക്ഷെ അവരങ്ങ് തളർത്താണ്
ജനങ്ങൾക്ക് വേണ്ടീട്ട് അതിന് വേണ്ടി നമ്മള് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ നമ്മളെ തന്നെ സഹായിക്കുന്ന ഒരു മനുഷ്യരെ ആവണം നമ്മുടെ പാർ ഏത് പാർട്ടിക്കാരാണ് ജയിക്കണമെങ്കിലും നമുക്ക് വേണ്ടീട്ട് നിലനിൽ ക്കണ രാഷ്ട്രീയ പാർട്ടികളായിരിക്കണം ഇത്രൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ട നമുക്ക് ജനങ്ങളുടെ വ്യവസ്ഥിതിനെ മനസി മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ രാഷ്ട്രീയക്കാര് അങ്ങനായി മാറിയാല് നമ്മള് സമൂഹത്തിനും നമ്മുടെ നാടിനൊക്കെ വലിയ നന്മയായിട്ടും ഭവിക്കും.
ഓ പിന്നെന്തൊക്കെയുണ്ട് ചോറ് തിന്നാനായോ ചോറ് തിന്നാനായോ?
ചോറ് വൈച്ചു താ വന്നത്. കുട്ടികൾക്കൊക്കെ കൊടുത്ത് ആങ്ങി കിടക്കണ്ട ടൈം ആയി ന്ന ഓക്കെ ശെരി നമ്മക്ക് പിന്നെ സംസാരിക്കാംല്ലേ? കെ താങ്ക് യു ഗുഡ് നൈറ്റ്.